ഹലോ
ആ എന്തെര് വിഷ സുഖല്ലേ
ഓ സുഖമാണ്
എത്രീലാ പഠിക്കണത് ഇപ്പം
ഞാന് ഡിഗ്രി കഴിഞ്ഞ് പി ജി നോകിയോണ്ടിരിക്കാണ്
മ്മ് ആ നോക്കിക്കോ ഷോപ്പ് ഷോപ്പ്
ഷോപ്പാലിങ്ങള് എവിടെ സ്ഥലം എവിടെ വെര്ണേ
മണ്ണാർക്കാട്
ആ മണ്ണാർക്കാട് ഇഷ്ടംപോലെത്ത മണ്ണാർക്കാട് ഇഷ്ടംപോലെ ഫ്രൺസാള്ണ്ട്
അവിടെ എങ്ങനെ പരിചയം
ഫ്രൺസാള്ണ്ട് ഇൻ്റൊപം പഠിക്ണെ
ആ അ ഹോസ്റ്റലിലാന്നപ്പോ
ആ
ഇപം വീട്ടിലേയ്ക്കാരല്ലേ
അതെ അതെ
എവുട്ത്തോസ്റ്റലാ പഠ്ച്ചന്നപ്പം എവ്ടെ പഠിച്ചിന്നെ
ഞാന് ഇസ്ലാമിക്കായിര്ന്നു
അറബി കോളേജ്
അതെ
എവിടേന്നു
അറിയോ അറീല്ല ഞാനീ പെരിന്തൽമണ്ണ അട്ത്ത്
നമ്മള അവിടെ തന്നെയണേ ആ അതിന്റെ അടുത്ത് തന്നെ അവടെ അടുത്ത് തന്നെയാണ് മണ്ണാർക്കാട് പെരിന്തൽമണ്ണ എടയിലായിട്ടാ
എവടെ താഴെകൊടോ
ആഹ് അന്റെറെ അടുത്ത് നിങ്ങ തായക്കോടെന്നോ
ഞാന ഉടമലാര കേട്ടുന്നാ
ഒടമല കേട്ടിട്ടുണ്ട് ഉദവി ഉദവി
ആ അതന്നെ
ആഹാ പിന്നെ എന്താ വിശേഷം
പിന്നെ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല എന്തെങ്കിലുക്കെ പറയ് ഇത് റി ജാക്ടവും
ഉം പിന്നെ നമ്മളിപ്പോ ഇപ്പൊ മഴക്കാരോ വേനൽക്കാരോണല്ലോ എടക്കിടക്ക് ഇങ്ങനെ വേനല ഇണ്ടാവറുണ്ട് ഇടക്കിടക്ക് മഴണ്ടാവാ റിണ്ട് അപ്പോൾ ഈ മഴ ഈ മഴന്ന് പറയുമ്പോൾ അത് പിന്നെ പൊതുവെ മനസ്സ്ക്കൊരു സന്തോഷം നൽകണതാണ് ആർക്കും ഒരു സന്തോഷം നൽകണതാണ് അതില് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ചൂടിന് കുറെേ കൊറവായി കിട്ടും അതേപോലെ തന്നെ കിണറിലൊക്കെ വെള്ളം അതേപോലെ തന്നെ ഈ ആ വിക്കണ പോലെ കുറേ ചൂടൊക്കെള്ള അനുഭവത്തിൽന്നൊക്കെ നമുക്ക് അങ്ങനെ കൊറേ ഒരു കൊറേ മഴ കിട്ടാതിരിക്കുമ്പോ പിന്നൊരു മഴ കിട്ടുമ്പോ അത് വല്യോരു സന്തോഷായിരിക്കും അങ്ങനെ പിന്നെ ചെല ആളുകളിപ്പോ ഈ മഴ ഇങ്ങനെ പെ പെയ്ത് കൊണ്ടിരിക്ക ക്കുകണെങ്കിൽ ചില ആളുകൾ പറയും എപ്പോളും മഴയാണ് എന്ന് പറഞ്ഞ ശരിക്കും ഒരിക്കലും നമ്മളങ്ങനെ മഴനെ ശപിക്കാൻ പാടില്ല ഒരി കാലാവസ്ഥയും ശപിക്കാൻ പാടില്ല എല്ലാ കാലാവസ്ഥയിലും ഗുണങ്ങൾ ഒരുപാട് ഞമുക്കുണ്ട് ഇപ്പൊ ഈ പ്രകൃതിൽ തന്നെ ഇപ്പം മരങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ജീവിത ജാലങ്ങൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും വെള്ളം ആവശ്യാണ് ആ വെള്ളം വേണെന്നുണ്ടെങ്കില് എന്ത് ചെയ്യണം മഴ മ്മക്ക് അത്യാവശ്യണ് അതെന്താ ആ വിഷയത്തി പറയാനുള്ളത്
അത് വെള്ളംന്ന് പറഞ്ഞാല് എന്ത് ചെലോല് എന്ത് കൂടുതലും മയ എയ്താല് അപ്പ മയേനെ കുറ്റം പറയിം വല്ലാത്തൊരു മായന്ന് പറഞ്ഞിട്ട് ചെലൊരു കൂടുതൽ വെൽ വെയില് വന്നാൽ അവയിലെ കുറ്റംപറയും
ഉ
കുറ്റ ഒരിക്കലും പോല കറത്ത് ഏഹ് പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച നോക്കിയ മതി ആവിശ്യത്തിന് വെയിലും ആവശ്യത്തിന് മഴയും എന്തായാലും നമ്മക്ക് വേണം എല്ലാ ദിവസമായ ആ എല്ലാദിവസം മഴ പെയ്തന്ന് ആലോചിച്ചു നോക്കിയേ നമ്മക്ക് ഇവിടെ നിക്കാൻപറ്റൂല അതേപോലെ തന്നെ എല്ലാ ദിവസവും വെയില് വന്നാലും നമുക്കവിടെ നിക്കാൻ പറ്റില്ല അപ്പൊ എന്ത് മയം വേണം വെയിലും വേണം രണ്ടും ഓവറാവാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏർ പിന്നെ ഉം രണ്ടും വേണം അല്ലെങ്കി രണ്ടിന ഒരേ പ്രാധാന്യംണ്ട് ഏ ഈ വെയിലൊന്നും നമ്മ തോന വെയിലടിച്ച നമ്മള ഈ വെയിലൊന്നും പോയി കിട്ടെങ്കില് അങ്ങനെ പറയില്ലേ അപ്പം വെയിലിനും പ്രാധാന്യം ഉണ്ട് അതുപോലെ തന്നെ മഴക്കും പ്രാധാന്യംണ്ട് എന്നുള്ളതാണ് പിന്നെ നിങ്ങള അവിടെ മഴ ഇണ്ടപ്പൊ
മഴൈപ്പോ പെയ്തക്കൊണ്ടിരിക്കാൻ കൊണ്ടിരിക്കുകയാണ് അപ്പളങ്ങളെ വിളിക്കും ണത് മഴയപ്പോ ആഹ് ഇപ്പം രണ്ടീസം ചെറിയ ഒരു ഗ്യാപ് ഉണ്ടായിരുന്നു ഇപ്പോൾ പെയ്തോണ്ട് നിക്കാണ് ഒരിക്കലും ഒരു കാലാവസ്ഥെ കുറ്റപ്പെടുത്താൻ പറ്റൂല എല്ലാ അനുഗ്രഹങ്ങളാണ് പിന്നെ മഴ കൂടുതൽ കിട്ടുമ്പോൾ മഴയില്ലാത്ത സ്ഥലത്തേക്ക് നീങ്ങാൻ വേണമെങ്കിൽ ആഗ്രഹിക്കുക അതല്ലാതെ ഒരു കാലാവസ്ഥയും കുറ്റപ്പെടുത്തൻ ഒരിക്കലും പാടില്ല കാരണം നമുക്കറിയാം കുറച്ച് കാലം മഴയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ വീട്ടിൽ ഫൻ ഇട്ടാലും ഏ എന്ത് പിന്നെ ഇതായാലും പിന്നെ ചൂടിനെ തടുക്കാൻ കഴിഞ്ഞുന്നില്ല അത്രയും ചൂടും ആവിടുക്കലും അതിന്റെടുത്ത് കറണ്ട് പോകുമ്പോള്ള പ്രയാസം അതേപോലെ തന്നെ ചുട്ട് ചൂടുക്കൊരു പൊട്ട് ആവിയെടുക്കുമ്പോ പോലുള്ളൊരു പോകച്ചിൽ അങ്ങനെ ചൂട്കൊണ്ട് ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു അതേപോലെ തന്നെ സൂര്യാഘാതയെ ഏറ്റിട്ടും ഇങ്ങനെയൊക്കെ പറയ പ്രശ്നങ്ങളൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കിണറ്റില് വെള്ളം കഴിയുന്ന അവസ്ഥ ഉണ്ടായിട്ട് പിന്നെ പഞ്ചായത്തി നിന്നൊക്കെ കുടിവെള്ളങ്ങൾ കൊണ്ടുവരാരുന്നു ഇങ്ങനെയൊക്കെ പല ഏ പ്രശ്നങ്ങളും ഏ ഉണ്ടായിരുന്നു ആ സമയത്താണ് അനുഗ്രഹത്തിന്റെ ഒരു മഴ വർഷിച്ചത് അപ്പൊ ഈ കുറേ കാലത്തിന് ശേഷം പിന്നെ നമുക്ക് മഴ കിട്ടുമ്പോൾ അതിന്റെ ഒരു സന്തോഷം വേറെയാണ് കാരണം
നമ്മളെന്താറിയോ ഒരു ദുഃഖത്തിൽ നിന്ന് വിഷമത്തിൽ നിന്ന് പിന്നെ സന്തോഷം വരുമ്പോഴാണ് സന്തോഷത്തിൻ്റെ മാധുര്യം നമ്മൾ അറിയുന്നത് എന്നതുപോലെ കുറേ ചൂട് ആ ചൂട് ഇങ്ങനെ അനുഭവിച്ചിട്ട് അതിൻ്റെ പ്രയാസങ്ങൾ ചെയ്യിക്കുമ്പോൾ പിന്നെ മഴ പെയ്യുമ്പോൾ ആ ഒരു സന്തോഷം വേറെയാണ് സാധാരണ ഗതിയില് മഴത്ത് ഇറങ്ങിയ പനി ഉണ്ടാവും ജലദോഷം ഉണ്ടാവുമോക്കെ പറയുമെങ്കിലും നമ്മൾ പോലും ആ മഴ കൊള്ളാൻന്ന് ആഗ്രഹിക്കും
അതേപോലെ തന്നെ ആ കുറേ കാലത്തിന് ശേഷം ആ മണ്ണിലേക്ക് ഓരോ മഴത്തുള്ളികള് വീഴുമ്പോള്ള ആ ഒരു സുഗന്ധമായ മണം അതൊക്കെ നമുക്ക് നല്ലൊരു രസമായിട്ട് തോന്നും അതേപോലെ തന്നെ പ്രകൃതിക്ക് ആ മഴത്തുള്ള ഒരു യാത്ര ഞങ്ങളിപ്പോ ഈ അട്ടപ്പാടിക്കൊക്കെ മഴയുടെ സമയത്ത് ഇങ്ങനെ പോവല്ണ്ട് നല്ല കോടമഞ്ഞ് വീഴ്ണ ആ ടൈമില് അത് പ്രത്യേക ഒരു അനുഭൂതിയാണ് പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷമുള്ള ഒരു നിമിഷങ്ങളായിരുന്നത് അതായത് വനയോര മേഖലകളിലൂടെ അങ്ങനെ പിന്നെ കാടും കാടുകളും തിങ്ങി നിറയുന്ന ആ ആ തിങ്ങി നിറന്ന മലകളൊക്കെ ആയിട്ട ഇങ്ങനെ ആ ഒരു പ്രകൃതി ഭംഗിയുള്ള കാഴ്ചിലൂടെ മയത്ത് സഞ്ചരിക്കുമ്പോൾ അയ്ന് പ്രത്യേകായ്ട്ട്ള്ളരു പിന്നെ അനുഭൂതിയാണ്ള്ളത് അതി നമുക്ക് സോ അതെ അതേപോലെ തന്നെ നമ്മുടെ ഈ മരങ്ങള് ചെടികള് അതുപോലെ തന്നെ എന്തേലും നമ്മക്ക് ഈ സമയത്ത് ഈ കാലത്ത് നമ്മൾ കുഴിച്ചിട്ടാൽ അതൊക്കെ എന്തെങ്കും പെട്ടെന്ന് വളരാനും പിന്നെ തെളിച്ചു വളരാനും ഒക്കെ സഹായാകും പിന്നെ ഇങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു ചൂടും അത്യാവശ്യം ചൂടും വേണം ചൂട് കാരണം നമ്മള് ഫുള്ള് തണുപ്പാകുമ്പോൾ തണുത്ത വിറച്ചൊലിച്ചിരിക്കുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ കഴിയൂല തണുത്ത വിറച്ചടിക്കാൻ കഴിയൂല അപ്പൊ ഇടക്ക് ആ തണുപ്പിനെ മാറ്റാൻ ചെറുതായിട്ട് എന്ത്‌ വേണം ഒരു ചൂടും വേണം അപ്പോ അപ്പൊ ഇതിന്നിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടും ഒരുപോലെ വേണം എന്നാണ് രണ്ടും മഴയാണെങ്കിലും വെയിലാണെങ്കിലും രണ്ടും എന്ത് ചെയ്യണം ഒരു പാകത്തിന് രണ്ടും വേണം അതാണ് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് പിന്നെ ഈ പുഴകള് അരുവികള് തോടുകള് കുളങ്ങള് ഇതൊക്കെ നിറഞ്ഞു ഒലിച്ചിട്ട് നല്ല കാഴ്ച ഈ ഡാമുകളിലൊക്കെ ഉള്ള നല്ല കാഴ്ചകൾ ഉണ്ടല്ലോ ഭംഗിയായ കാഴ്ചകൾ വെള്ളച്ചാട്ടം ഏ പ്രകൃതിക്കെന്നെ ര് ഭംഗിയാണത് ഏ അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ ഗുണങ്ങളുണ്ട് മഴയനെക്കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങളുണ്ട് നമുക്ക് അനക്കെന്താ ആ വിഷയത്തിൽ പറിയാനുള്ളത്
അതെ ഈ മണ്ണാർക്കട് ആ ഭാഗത്തേക്ക് നല്ല ഒരുപാട് ഉം തെ ഡാം ഡാമൊക്കെ ഇല്ലേ ആ പാലക്കാട് ആ ഭാഗത്തൊക്കെ
ഇന്നാ ഒരു കഥ കേൾക്കണോ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലാണ് നമ്മളെ ഈ മണ്ണാർക്കാട് എന്നുള്ളത് അതായത് മണ്ണും ആറുകളൊക്കെ നിറഞ്ഞ ഒരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലാണ് ഇങ്ങള് ഇങ്ങട്ട് ലീവുള്ള ദിവസം വരീ നമുക്ക് ഇവട്ത്തെ കാഴ്ചകൾ കാണാം അതായത് ഏറ്റവും നല്ലൊരു ഭംഗിയുള്ള പ്രകൃതി സുന്ദരമായ- പ്രകൃതിസുന്ദരമായ വ്യത്യസ്തമായ കാഴ്ചകള് ഉള്ള ഒര് നാടാണ് നമ്മളെ മണ്ണാർക്കാട് അത് പിന്നെ നമ്മള് മണ്ണാർക്കാടിന്റിം പെന്തൻമണ്ണൻ്റിം എടീ ടിയിലാകുമ്പോ നമുക്ക് ഇവട്തെ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം അതുകൊണ്ട് ഏ ഒരുപാട് പ്രകൃതി ഭാംഗി നമുക്ക് നമ്മക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻന്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാവൂല്ല അത് പുറത്ത് ന്ള്ളൊരു വിദേശികള് വരുമ്പോളാണ് അവർക്ക് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത മനസ്സിലാക്ണത്
ഏ അപ്പൊ ഇങ്ങനെയൊക്കെ ന്താ നമ്മൾ നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം നമ്മള് ആസ്വദിക്കണം ഇപ്പള് മഴ പെയ്യുമ്പോ തന്നെ ഒരുപാട് ചെടികള് ഞമ്മള് ഈ സമയത്തിലൊക്കെ പകൽ സമയത്തൊക്കെ എന്തെലും ഓരോ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ എ നടാൻ ശ്രമിക്ക അത് വളർന്ന് വെ ഈ മഴത്ത് എന്തെയ്യും പെട്ടെന്ന് വളരും അങ്ങനെ അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഞമ്മക്ക് അതുപോലെ തന്നെ നാമായി ബന്ധപ്പെട്ടവർക്കും പക്ഷികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ആ മരത്തിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും ഏ ആ അതേപോലെ തന്നെ മണ്ണൊലിപ്പ് തടയാൻ ഒരുപാട് ഗുണങ്ങൾ അതിന് പിന്നില്ണ്ട്. അപ്പൊ ഞമക്ക് ചുരുക്കി പറഞ്ഞാ ഒരു മനുഷ്യന് ജീവിക്കണങ്കി വെള്ള വെള്ളം അത്യാവിശ്യാണല്ലോ അപ്പം ഏ വെള്ളത്തിന് ആ വെള്ളത്തിന് ഞമ്മക്ക് എന്തയ്യ മഴ അത്യാവിശ്യാണ്. അപ്പൊ ആ മഴക്ക് ഏ അതിന് ഞമ്മളെന്തയ്യണം ഈ മഴക്കാലത്ത് ആ വെള്ളം കൊണ്ട് ഞമ്മക്ക് ചെയ്യാൻ പറ്റ്ണ കാര്യങ്ങള് ആ വെള്ളം സംഭരിച്ചു വെക്ക അങ്ങനൊക്കെ ഒരുപാട് എ കാര്യങ്ങള് ഞമ്മക്ക് ചെയ്യാണ്ട് അതു പറയാണെങ്കി ഒരുപാടുണ്ട് നമുക്കത് പിന്നെ അടുത്ത കോളിലൂടെ ബാക്കി കാര്യങ്ങൾ പറയാ ല്ലേ
ആ ആ
ഓക്കെ ന്നാ ശെരി
ഓക്കെ